ഹലോ
എന്തൊക്കെയ വിശേഷം
നല്ല വിശേഷം ചായ കുടിച്ച് ഉം സ്പെഷ്യല് മറ്റേ തില്ലേ എന്ത് അവില്
ആഹ്.
അവല് തേങ്ങയും പഞ്ചസാരയും ഇൻ ട്ടതും പിന്നെ റസ്ക് ണ്ട്. ആഹ് അങ്ങനെ ഓരോന്. യെസ്.
ആ ഓക്കെ.
നിങ്ങൾ ചായട്ച്ചോ?
ആഹ ചാട്ച്ചു.
എന്താസ് പെശൽ ന്താണ്. ഉം.
മഴുണ്ട അവ്ടെ?
മഴ കുറവുണ്ട് അവിടെണ്ടോ?
ആ് അവിടെയും ഇപ്പൊ ഇപ്പൊ പെയ്യുന്നില്ല ന്നാർത്തൊക്കെ ഉണ്ടായിരുന്നു.
ഉം വീട്ടിൽ ആാരൊക്കെുണ്ട്?
വീട്ടില് വ്ടെ ഹസ്ബൻറിന്റെ പൊരേല് കൂട്ട് കുടുംബാണ് ഉമ്മ അപ്പ എളച്ചൻ എളച്ചി മൂത്തച്ഛൻ മൂ ചി മക്കളും.
ഉം.
അവിടെയോ?
നമ്മടെ ഉപ്പ ഉമ്മ കാക്ക താത്ത. താതാനെ കെട്ടിച്ച്. ഒരു മോളുണ്ട് അവിടെ എടുത്ക്കന്നെ കെട്ടിച്ചത്.
ഹ്. ആഹ ആഹ. താത്ത വരാറുണ്ടോ?
ഓ വര്ല്ണ്ട് ഇന്ന് വന്നീനു.
ആഹ ആഹ.
ഓള് ഒരാഴ്ചത്തേക്ക പറഞ്ഞു വരും നാല് ഓസം കയുമ്പോ അവ്ട്ക്കന്നെ പോവു ചെയ്യും.
ആഹ അങ്ങിനെയാ?
ഉം.
എങ്ങനെഓള് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ?
ജോലി ഒന്നും ചെയ്യൂല. ഇവട്ക്കന്നാ ഭയങ്കര മടിയാ. ആഹ ഓള് ഓൺലൈൻ ആയിട്ട് ഇട്ക്ന്നുണ്ട്.
ആഹ.
ഉ ഉ ഉം.
പിന്നെ ഏട്ടനൊക്കെ.
ഏട്ടന് ഉസ്താദാണ്.
ആഹ. പിന്നെ പഠിക്കാണോ?
ആഹ പ്ലസ് ടു കയ്ഞ്.
ഉം ഇനിയിപ്പോ എന്താ എന്തിനാ ചേരുന്നത്?
ഫാഷൻ ഡിസൈനിങ്ങിന് ചേരണം.
ഓ നല്ല കോഴ്സ്.
ഉം ഉം.
അതെ.
പഠിക്യാ?
അല്ല പഠിപ്പിക്ക്യ.
ആഹ് ആഹ് ആഹ് എത്ര മക്കളാ
ഒര് മോള്
ആഹ് എത്ര വയസായി
ഒന്നര വയസ് കഴിഞ്ഞ്.
ആഹ് ആഹ്
പിന്നെ മ് മ് പോരേലെല്ലാര്ക്കും സുഖാണോ?
ഓ സുഖം
ആഹ് ഉപ്പ വടണ്ടോ
ഓ വിളിക്കല്ണ്ട്
ജോലി ഒക്കെ സുഖാണോ
ജോലി കൊഴപ്പല്ല സുഖായി ട്ട് പോണു
ആഹ്
മ് വീട്ട് പോവലില്ലേ വീട്ട് പോവാ മ് മ് ആഹ് ആഹ് ഞ്ഞി എന്തെങ്കിലും പഠിക്ക്യാൻ താല്പര്യണ്ടോ
ആഹ് ട്രൈ ചെയ്യ്ന്ന്ണ്ട്
ഉം
ഫുഡൊക്കെ ണ്ടാക്കോ
ഓ കൊർച്ച് കൊർച്ച്
മ് അങ്ങൻ തന്നെണ്ടാക്കി പഠിക്കല്
മ് ഓ സഹായിക്കല്ണ്ട്
മ് താത്ത വന്നാ എര്ട്ടി പണ്യാക്കൂലേ മ് മ്
ഏ
ആഹ് ക്കെ അങ്ങൻതന്നല്ലേ അവര് വരുമ്പോ അവര്ക്ക് സഹായിച്ചല്ലേ കൊട്ക്കണ്ടത്
മ് അതാണ് പിന്നെ ഞമ്മളങ്ങനെ പണിയൊന്നും പറയാറില്ല
മ്
പ്പ ഞാം പറീണ പണിയാണെങ്കി ഒന്ന് നേരക്കോട്ട്ട്ക്കൂല അതാണ് വല്ല്യേ വിഷയം പിന്നെ ഞമ്മളങ്ങനെ പറേലൂല
അത് സാരല്ല പാവല്ലെ പിന്നെ കൃഷിയൊക്കെ ചെയ്യാറ്ണ്ടോ
ഇല്ലല്ല
യാത്രകളൊക്കെ ചെയ്യാൻ
യാത്ര ചെയ്യാൻ വല്ലാതങ്ങട്ട് ഇഷ്ട്ടല്ല പക്ഷെ ന്റെ താത്താക്ക് ഭയങ്കര ഇഷ്ട്ടാ പെരേല് ഇരിക്കണ ഇഷ്ട്ടല്ല. പെരേല് ഒതുങ്ങി കൂട്ണ ഇഷ്ട്ടല്ല എങ്ങണ്ടെങ്കിലും പോയി ഇങ്ങനെ ഫുഡ്ഡ് അടി
ആഹ് അതങ്ങൻതന്നല്ലേ വേണ്ടത് നമ്മള് യാത്രകൾ ചെയ്യണം എന്നല്ലേ എല്ലായടത്തും പറഞ്ഞിട്ട്ള്ളത് അങ്ങനല്ലല്ലല്ല ഇല്ല യാത്രകൾ എത്ര ചെയ്യുന്നു അത്രയും നല്ലതാണ്
അതെ അതെ
കിതാബുകളിലലൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്.
ഉം ഉം
ദേക്കെ
ഹസ്ബൻഡ് എന്ത ചെയ്യന്ന്?
ഹസ്ബൻഡ് ഉസ്താദ.
ആഹ
വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
വേറെന്താ നല്ല വിശേഷം.
മഴ കാരണം ഉരുൾ പൊട്ടാറുണ്ടോ?
ഉരുള് പൊട്ടാറൊന്നില്ല. ഇനി ഇപത്തെ മയക്കന്താ അറില്ല പെട്ടോ, അറില്ല.
ഉം. തങ്കൾക്ക് പെറത്തുന്ന് കഴിക്കുന്നതൊക്കെ, ഇഷ്ടാണോ?
പുറത്തുന്ന് കളിക്കണതോ.
ഫുഡ് കഴിക്കുന്നത്.
ഫുഡ് ഓ, ആ
ഉം കഴിക്കാറുണ്ടോ?
ആഹ്. ഇടക്കൊക്കെ പോകും കൂടുതലും പരെനാണ്, പക്ഷെ താത്തൊക്കെ വന്നാ വാ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞി പോകലുണ്ട്.
അതപ്പോ?
ആ ആ ഞങ്ങള് പോവില്ല. ങ്ങക്ക്, അറിയില്ലല്ലോ.
ആഹ ഓക്കെ.
ആ, ഹ മോളൊറങ്ങ.
ആ. മോളറങ്ങി
ആഹ ആഹ
പിന്നെ. കുട്ടികളൊക്കെ ഇഷ്ടാ?
ഓ വയങ്കരഷ്ട.
ഉം
ഓ, മോള്ന്ന് ന്, പോയിന്നു, പക്ഷെ പോയപ്പോ എന്താ പോലെ.
ആഹ. എന്നാ ഇനിയും വരാൻ പറഞ്ഞാ മതി.
ആ, എപ്പള എപ്പള്ളു വരുമ്പോ എന്താചാരിക്ക പരത്തോല്.
അങ്ങനെ വിച്ചാരൊന്നും ഉണ്ടാവുലല്ലോ.
ഉ താത്ത പോണേന് കൊഴപ്പൊന്നുല്ല, പക്ഷെ, മോള് പോണേന ഭയങ്കര സങ്കടം.
ആ ആയിക്കോട്ടെ. വേറെ. ഫുഡൊക്കെ വെച്ചേ രാത്രിക്കത്തേക്കുള്ള.
ഞങ്ങള്. തറവാട്ട്ക്ക് വന്നക്കാണ്.
ആണോ? അപ്പൊ അവിടെ എല്ലാരും ഉണ്ടാവൂലേ. എന്താ ഫുഡൊക്കെ?
ഫുഡ് എന്താറില സ്പെഷ്യല് സാദാ ചോറന്നെ.
ആഹ്, ഞാൻചാരിച്ച്, തറവാട്ടിലൊക്കെ ആവുമ്പോ ബിരിയാണിക്കെയിരികെന്ന്.
എപ്പളും ഇങ്ങനെതറവാട്ട്ക്ക്കെ രുമ്പോ, ബിരിയാണി വെക്കാന്നാല്ലേ അയിന്ന്തന്നെ, നേരം ഇണ്ടാവള്ളു.
എപ്പഴും പോവും
ഓ. ഇടക്കിടക്കുവോ ഇവിടെത്തന്നെയാണ് ഞങ്ങള്.
ആഹ് ആഹ് അങ്ങനെയാണല്ലേ. അപ്പൊ അവിടെള്ളവർക്ക് ഇടങ്ങേറൊന്നും ഉണ്ടാവൂല?
ഇല്ല ഇല്ല അവിടുത്തെ, നങ്ങക്ക് ഭയങ്കര ഇഷ്ടങ്ചെല്ലന്നേ.
ആണോ
ഉം
ഭാഗ്യവതി
ഉം
ആ കൂട്ടത്തിൽ ചേർന്ന ആളുകളായതൊണ്ട് ഭാഗ്യം
ഉം
പിന്നെന്തൊക്കെയാ വിശേഷം
നല്ല വിശേഷം
ഉം അവിടെ മക്കളൊക്കെ ഉണ്ടോ മേമക്ക്
മേമക്ക് മൂന്ന് മക്കളുണ്ട് ഒന്ന് നാലില് ഒന്ന് ഒന്നാം ക്ലാസ്സില് ഒന്ന് ചെറിയ മോനാ
ആഹാ അപ്പൊ ഉഷാറായ്ക്കുലോ
ഉം ഭയങ്കര ഉഷാറാ നല്ല ഉഷാറാ ഇന്ന് അവിടെ എന്താ സ്പെഷ്യല്
ഇവിടെ മീൻകറിണ്ട് മത്തൻ കറിയും ഉണ്ട്
നിങ്ങള് വെച്ചതാ
ആഹ് ഞാൻ വച്ചേ
ആഹ് എന്ത് മീനാ
എന്ത് മീനാന്ന ചോദിച്ചാ മത്തിയാ തോന്നണ്
ഉം ഉം
എനക്ക് അങ്ങനെ മീന്റെ പേരൊന്നും ശരിക്കറില്ല വെക്കും
ആഹ് ആഹ് ആഹ് എന്നിട്ട് വേറെന്തൊക്കെയാ വിശേഷം
നല്ല വിശേഷം വേറെ ആരൊക്കെയാ ഉള്ള തറവാട്ടില് ഹലോ ഹലോ കേൾക്കുന്നില്ലേ ഹലോ തറവാട്ടിൽ ആരൊക്കെയ ഉള്ളത് ഹലോ